ആഹ്
ആഹ് ആഹ് എന്തൊക്കെയുണ്ട് സുഖമാണ് മ് ഇവിടെ മഴയില്ല മഴക്കോള് ഇങ്ങനെ കയറി കൊള്ളുന്നുണ്ട് ചിലപ്പോൾ പെയ്യും ഇന്ന് പെയ്തില്ല ഇന്ന് പെയ്തില്ല
ആഹ്
ഞങ്ങളുടെ നാട്ടിൽ ഇന്ന് മഴയില്ലന്ന് തോന്നുന്നു ഒരു കോളെ ഉള്ള് ചിലപ്പോ പെയ്യും ആഹ് പിന്നെ എന്തൊക്കെയുണ്ട് പാചകമൊക്കെ കഴിഞ്ഞോ
ഓ കഴിഞ്ഞു
കഴിഞ്ഞു
കഴിഞ്ഞു
ആഹ് എന്താ സ്പെഷ്യൽ എന്തുവാ
സ്പെഷ്യൽ ഒന്നുമില്ല മീൻ തന്നെണ്
അത് ശരി ഉം
ഏത ഡ്രസ്സ്
ഉം ഇവിടെ സ്പെഷ്യൽ ഒന്നുല്ല ഞങ്ങക്ക് ഇച്ചിരി ചക്ക കിട്ടി അത് വേവിച്ചു
ആഹ്
പിന്നെ മീൻ കറി മീൻ വറ്ത്തത് അതൊക്കെ തന്നെ ഉം പ്രത്യേകിച്ച് സ്പെഷ്യലെന്ന് പറയാനൊന്നുല്ല മഴ വരുമ്പോ അവ്ടെ കറണ്ട് പോവോ കരണ്ട് കട്ടാവോ കറണ്ട് ഹലോ ഹലോ ഹലോ ഹലോ